ഹലോആഹ് കിട്ടണ്ടോ ഹലോ
കിട്ടണില്ലേ കേക്കണില്ലേ
ഓഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ഫോണിക്കല്ല
ആഹ് വിശേഷം
നല്ല വിശേഷം എന്താപ്പ പരിപാടി
പരിപാടി ഒന്നുല്ല പരിപാടി ഇങ്ങനെ വെറുതെ ഇരിക്കന്നെ എവിടേക്കും പോവാനൊന്നുല്ലല്ലോ ഇപ്പൊ മഴയല്ലേ
ആഹ ഇന്ന് നല്ലൊരു സിനിമ ഇറങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മക്ക് ഇങ്ങനെ കാണാൻ പോയാലോ വെറുതെ
ആഹാ പോയേനില്ലേ ഇതില് പോവാ കെഎസ് ആർ ടി സി പോവാ
ആഹാ ഇപ്പൊ ഫ്രീ ആണല്ലോല്ലേ
അതെ അതിലവുമ്പോ ഫ്രീ ആയിട്ട് പോയി വരാം
ആ സ്ത്രീകൾക്കൊക്കെ ഫ്രീ പക്ഷെ പുരുഷന്മാരത്ആലോയ്ച്ചപ്പോ ഒരു സങ്കട ല്ലേ
ആഹ ഓർക്ക് പിന്നെ എന്താ പറയാ വേറെ കുറെ ഉണ്ടായിരിക്കും അങ്ങനെ ശരിക്ക് ആക്കണ്ടിലേയി നി
ആരണ്ടാൾക്കും തുല്യയിക്കാണ്ടാണ്
തു ആ ഇവിടെ ഫുള്ള് തുല്യത്തിന് വേണ്ടിട്ടല്ലെ കച്ചറ അപ്പൊ പിന്നെ അങ്ങനെ നോക്കാണെ
പൈസ കൊടുത്ത് കേറും ചെയ്യും ഓര്ക്ക് സീറ്റും ഉണ്ടാവുല സ്ത്രീകള് ഫുള്ള് സീറ്റ് ലിരിക്കും ചെയ്യും
ആ ഇരിക്കും ചെയ്യും പിന്നെ എന്താ പിന്നെ അങ്ങനെ നോ നോക്കണെങ്കിൽ എന്തറയ എല്ലാം വേണ് നമ്മളിപ്പോ ആ ബാക്കില് ആണുങ്ങളെ സീറ്റിൽ പോയിരുന്നാലും ആരും ഒന്നും പറയുന്നില്ല പക്ഷെ ഓരിപ്പ ഫ്രണ്ടിലാ വന്നിരിക്കണ പറയാ ഇതിൽ ലെഡിസിൻ്റെ സീറ്റ് ബാക്ക് പോയിരിക്കന്ന് അറിയും
ആള്ളതാണ് ഇതിപ്പോ
കിട്ടാണങ്കി പറയ
ആ അതന്നെ ഇപ്പൊ കെഎസ്ആർടിസിയിൽ ഭയങ്കര തിരക്കാണ് എന്നൊക്കെ പറയുന്നേട്ട്
ആ 'കെസ് ആർ ടി സി ല് നല്ല തെരക്കാ ചെലയിതില് അങ്ങ ചെലെത്തില് അങ്ങനെ ആള് കുറവാണ് പക്ഷെ ചെലെത്തില് നല്ല തിരക്കായിരിക്കും ഒരു ടൈമിലൊക്കെ ഉണ്ടല്ലോ കുട്ടിയോളെക്കെ പോയി
ആഹ് രാവിലെ പണിക്കാരൊക്കെ ആ പോണ ആ ടൈമിലൊക്കെ നല്ല തിരക്കാണ്
ആ ഉച്ച സമയത്തില്ലേ രാത്രി സമയത്തുമില്ല ഈ സ്കൂൾക്ക് പോണ സമയത്തും ഈ പണി കഴിഞ്ഞ് വരുന്ന സമയത്താണ് ദയങ്ക
ആ ത രക്ക് കാരണം പെണ്ണുങ്ങള്മൊത്തതില് കേർണ് കാരണം പണി ഇുള്ളവരും ഇല്ലാത്തോരും ഒക്കെ ഇതില അല്ലേ ക കേറുന്നേ ഇപ്പൊ
ആ എന്തേന് പണി എന്നിട്ട് ഫോണില് ഇങ്ങനെ തോണ്ടി ഇരിക്കാനല്ലേ
ആ ഫോണിൽ ഇപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കൽ തന്നെയാ പണി ഇപ്പൊ വേറെ എന്താ ള്ളത്
അല്ല ഇങ്ങള് കെ എസ് ആർ ടി സി യിൽ പോയി ലായിനി
ഇല്ല ഞാൻ കേറണം വിചാരിച്ചേനി ഏ എന്നിട്ട് ഞാൻ കേയറിയില്ല നീയോ ഞാന് പിന്നെ എന്താ അന്നേ ആ കേറാൻ പോവാ ഞാൻ കേറാൻ പോയന്ന് ഭയങ്കരതെരക്കേ നി അപ്പോ ഞാൻ കേറാതെ സാധാ ബസ്സിന് പോന്നു
ആഹ്
ഈയെന്ന
ഞാൻ പിന്നെന്താണ് അങ്ങനെ കേറി പോന്ന് ഏഹ് പിന്നെ ഞാൻ പോണ ചെല സമയത്തൊന്നുങ്ങനെ തെരക്ക്ണ്ടാവല്ല്ല്യാ പൊതുവേ ആഹ്
ആഹ് എന്താ അതല്ല എങ്ങന്ണ്ട്ന്നയ്ത്തെ യാത്രയക്കെ
ഏഹ്
എങ്ങന്ണ്ട് യാത്രായ്ട്ട്
ഓഹ് യാത്രക്കെകൊ സുഖം തന്നെ ഞങ്ങളെന്റെവ്ടെള്ളവരൊക്കെ എന്താണ് വയനാട്ടിലേക്ക് അങ്ങനെ പോയിനി ഓരും പർഞ്ഞ് ഉം കൊഴപ്പൊന്ന്യുല്ലാ നല്ലതിലന്നെ പോയി സീറ്റക്കെണ്ടെയ്നീന്ന് മ്മ്ളീ ശെനിയ് ഞാറ്ന്നും പോവരുതപ്പ്
ആഹ് ശെനിം ഞായറും പോവാപറ്റൂല ശെനിം ഞായറും പോയാ ഭയ്ങ്കര തെരക്കെറ്ക്കുംല്ലേ
അതെ അപ്പൊ എന്താ പറയാ
ത്താ ഫുഡെങ്ങനെയ്ണ്ട് നല്ല ഫുഡ് നല്ല ടേസ്റ്റാണ്ന്നൊക്കെ പറഞ്ഞ് കേട്ടു ങ്ങ്ളെ എട്ത്തത്തെ അങ്ങൊട്ട്ന്ന് വരണം ചങ്ങായ്ച്യാളായ്ട്ട്
ല്ലാവ്ടെല്ലാം കിട്ടാന്ണ്ട് അവിടെ ഒന്നും കിട്ടല്ല്ല എല്ലാം കിട്ടാന്ണ്ട്
എന്തൊക്കെയാ കാര്യായ്
മറ്റെന്താ പറയാ നിങ്ങളവ്ടെല്യേത് പുതിയ മന്തിക്കടെക്കെ വന്ന് കേട്ടെ ഏഹ്
ആഹ് അവ് ഇവടെ മന്തിക്കടയാണ് അഷേ എന്ക്ക് തട്ടുകടേക്ക് പോരാനാഷ്ട്ടം
ആഹ് ആഹ് വ്ടെ കൊഴപ്പൊന്ന്ല്ല നല്ലതെന്നെയാണ് പിന്നെ ഓരോര് ത്രഷ്ടാണല്ലോ ടേസ്റ്റ് വൈസ് നോക്ക്വാണെങ്കിൽ
ആഹ് ല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞുന്ന്ട്ട് അവ്ടെന്തോ ആഹ് മറ്റേ പയംപൊരിം ബീഫ്വോ അത് നല്ല ടേസ്റ്റാന്നർഞ്ഞ
ആഹ് പഴംപൊരിം ബീഫും അത് നല്ല രസാ ചെലവർക്ക്യ്ന്റെ ടേസ്റ്റ് പിട് ക്യുതാന്നാമധുരോം എരും വരുന്നതൊന്നും ചെലോവർക്ക് ക്ക്പിട്ക്കൂല
ആഹ് ഇജ്ജ് തിന്നീനവ്ട്ന്ന്
ഭയങ്കരായ് ഭക്ഷണാണ്
ആഹ് എന്ന്ട്ട് ഇജ്ജ് അവ്ട്ത്തെ പയമ്പൊരിം ബീഫും തിന്നീനോ
ആഹ് തിന്നീന് അഹ് ആഹ് അതാ പർഞ്ഞെ ഓഹ് രസൊണ്ട് രസൊണ്ട് ആഹ് രസൊണ്ട്ന്ന് പറയാ
ഏഹ് എഹ് ആഹ് അപ്പൊ ഞാന് അങ്ങട്ട് ചങ്ങായ്ച്ച്കളായ്ട്ടും വെര്ണം
ഇ
ആഹ് ചങ്ങായ്ച്ച് ആഹ് നല്ലൊരു നല്ല ഭംഗിയ്ല്ലേ സ് സ്ഥലാണ്ല്ലേ അവിട്ങ്ങനെ നല്ല കാഴ്ച്ചക്കെ കണ്ട് പൊറത്ത്നല്ലേ ഏഹ് കാഴ്ചകളക്ക്
ആഹ് നല്ല ഇത് കാണാമാത് ഫ്രണ്ട് ചെടികളു ന്തൊക്കെയായ്ട്ട് കോടെക്കെയ്ട്ട്
ആഹ് ഫോട്ടോക്കെട്ക്കാൻ പറ്റ്ന്നൊര് സ്ഥലാണ് പർഞ്ഞു
ആഹ് ഫോട്ടക്കെട്ക്കാൻ പറ്റിയ സ്ഥല
എന്തായാലും അങ്ങാട്ടൊന്ന് വര്ണോ രണം പിന്നെ പിന്നെ അവിടെന്താള്ളത് കാര്യയ്ട്ട് കയ്ക്കാള്ള്ത് പിന്നെവ്ടെ കാര്യയ്ട്ട് കയ്ക്കാള്ള്ത് ന്താണ്
പിന്ന്വ്ടെ കാര്യയ്ട്ട് വിള് എഹ് കഴിക്കാന്ന് പറഞ്ഞാല് എന്താക്ക്യ ബിരിയാണി നല്ലതാവ്ട്ത്തെ
ആഹ് പിന്നെ പിന്നെ എന്താ നെയ്പ്പത്തലും ബീഫുണ്ട് അർണേട്ട്
ഏഹ്
നെയ്പത്തലും എർച്ചീണ്ട് പർണേട്ട്അവടെ
ആഹ് നെയ്പ്പത്തലാ ആഹ് നെയ്പ്പത്തലും കിട്ടും
ആഹ്
ആഹ് നല്ല മര്ന്നേളല്ലേ അത് ചാദാണല്ലൊ തിന്നാന്
എങ്ങനെ ഞാനെന്തായാലും അ ആഹ് ആഹ് ഞാന് ആഹ് എന്തായാലും ആ വഴിക്ക് വെരുമ്പാെ ഇന്റെ ചെങ്ങായ്ച്ചിയേളേറ്റും അന്റെ പെരീക്ക് വെര്ണ്ട് ഉം ഉം വിൾച്ച്കാണ്ട് വെര്ണ്ട്
ഓഹ് വെരണ്ടീ അതല്ലേ ഒര് വൈബൊള്ളൂ അപ്പഴേക്കൊരു ഗസ്റ്റ് വന്നുപോയി ഹലോ